ഉണ്ട്
ആ ആഎന്താണ് എന്താണ് ഔട്ത്തെ വിശേഷങ്ങള്
എന്താ ങ്ങനെ പോണ് സുഖണോ ചോറ് കഴിച്ചോ മഴ ആ് രണ്ട്മുന്നിസായിട്ട് മയെന്ന ഇപ്പൊ ചെറിയൊരു വെയിലിണ്ടാന്നു രാവിലെ നീച്ചുമ്പോഴൊക്കെ ഇപ്പതാ പിന്നിം മഴ വെന്ന് ഇപ്പം പിന്നീം ആഹ
ഏ രണ്ടുസായിട്ട് ഇപ്രാശ്യം അങ്ങനെ മഴ കുറവാണ് പക്ഷേ ആ രണ്ടുസായിട്ട് മഴണ്ട് ഇങ്ങനെ അലക്കിയതൊക്കെ ആ മഴയില്യ കുട്ടികൾക്ക് സ്കൂളൊക്കെ ലീവും
ആഹ തോർക്കണ സമയം നോക്കി മഴ പോ പെയ്യും
ആഹ കൊറെേ ദിവസം അവധിയൊക്കെ കിട്ടാറുണ്ട് ഇപ്രാവശ്യം അതൊന്നും കിട്ടീയില്ല
ഇല്ല അങ്ങനെയന്നും ഇല്ല ഇപ്പൊ ഇപ്പം മഴ നല്ല കുറവാണ്
ഉം ഇപ്പൊ രണ്ടു ദിവസായിട്ട് ഇങ്ങനെ വെയില് അങ്ങനെ ഇല്ലാത്ത കാരണം
ആഹ ഇന്നാത്തെ ആ ഇന്ന തന്നെ മ്മള് പിരാവും ഇല്ലെങ്കിലും പിരാവും ണ്ടെങ്കിലും പിരാവും ന്ന് പറഞ്ഞമാതിആയി മഴ ഇല്ലെങ്കിലും പിരാക്കാണ്
ആ ആ മക്കളൊക്കെ ഉറങ്ങിയോ ഇല്ല മക്കളൊക്കെ എവിടെ സ്കൂളില് പോയോ
ഇല്ല ഒരാളന്നെ ഉള്ളു ഓള് ഉറങ്ങാണ്
ചെറി ആഹ എത്ര മാസായി
ആ അവന് രണ്ട് വയസ്
ആഹ ഓൾക് ഏഴു മസ്സായിട്ടുള്ളൂ
ആയിട്ടുള്ളു ചെറുതാണ് ലെ ആ അപ്പൊ പിന്നെ ഇങ്ങനെ ആ ഉണ്ണിനെയിട്ടുള്ള അയിന് കൊറെ സമയം പോവുണ്ടാവുല്ലെ
ആഹ പോകും
ഉം പാലുടിക്കണ ആ ആ ഫീൽ പാലുടിക്ക കുട്ടികളുണ്ടാവുമ്പോ പിന്നെ നമ്മുക് ഒന്നിനും സമയംണ്ടാവില്ല അ ആ അവർക്ക് ഉറങ്ങണൊരൂ സമയം ആയി
ആഹ അങ്ങനന്നെ
ജോലി എന്തെങ്കിലും ചെയ്യുന്നു
ഇല്ല ഇല്ല വേറെ ജോലിയൊന്നുംല്ല ഇങ്ങള് ചെയ്യുണ്ടോ
ആഹ ഞാനൊരു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണ്ട് വീട്ടിലല്ല ഹെ ട്യൂഷൻ സെന്ററായി അല്ലല്ല സെന്റർ ആ ആ
ടൈം എപ്പഴപ്പോ
അപ്പൊ രാവിലെ സ്കൂളില് പോണയിന് മുന്നേ അല്ലെ ഇണ്ടാവുക അപ്പൊ ആ ഏഴര മുതല് ഒമ്പതര വരെ ഇണ്ടാവും പിന്നെ ഒമ്പതേകാല് വരെ ഏഹ് എട്ട് ഒന്തോ ഏഴും എട്ടും ഒമ്പതും ഒക്കെ ഉണ്ട് പത്താം ക്ലാസ്സിന് എടുക്ക്‌ന്നില്ല അങ്ങനെ ഞാൻ കണക്കാണ് എടുക്കണത്
ആഹ ടി ടി സി എന്തേലും പഠിച്ചിരുന്നോ ഇപ്പൊ
ഡിഗ്രിയും പി ജിയൊക്കെ
ആഹ ആഹ അങ്ങനെ ഞാ പ്ലസ് ടു കൈഞ്ഞിട്ട് ടി പി പി ടി ടി സി ഉണ്ടാവോലോ പ്രീ പ്രൈമറി അങ്ങനെ പോയിണ്ടായിരുന്നു പിന്നെ പിന്നെ മാരേജ് കഴിഞ്ഞപ്പോ അങ്ങനെ
ആഹ് ഇനി വേണങ്കി പഠിക്കാലോ ആ ഉണ്ണിയൊക്കെ ഒന്ന് വലുതായി
ആഹ ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ ഇനിയിപ്പോ ആണെങ്കിൽ കേറാലോ അങ്ങനെയാണെങ്കി
ആഹ ആഹ പ്രൈമറി ചെറിയ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാലോ അല്ലെ ആഹ അപ്പോകുഴപ്പല്ല ആഹ പിന്നെ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങള്
വേറെന്ത അങ്ങനെ പോണ് ഇപ്പം ആള് കുറച്ച് വലുതാവണം എന്നാലേ ഇപ്പ അതൊക്കെ നടക്കുള്ളൂ
ആഹ ആഹ
കഴിഞ്ഞഞ്ഞ അങ്ങനെ
ആ പ്പൊ പുറത്തക്കൊക്കെ പോവോ എന്തെങ്കിലും വാങ്ങ ങ്ങാനോ അങ്ങനെയൊക്കെ
ഇല്ല ഇല്ല അങ്ങനെ പോ
ഭർത്താവ് നാട്ടിലാണോ
അല്ല അല്ല പൊറത്താണ്
ആ, അപ്പൊ നിങ്ങള് എന്തെലും സാധനങ്ങൾ വാങ്ങോ ഓൺലൈൻ ആയിട്ട് അങ്ങനെ വാങ്ങണോ.
ആ കാര്യ കാര്യായിട്ട് അങ്ങനെ തന്നെയാണ് വാങ്ങല്
അതെല്ലെ, ഉണ്ണിക്കും വാങ്ങാറുണ്ടോ എന്തേലും
ആ, മീഷോന്ന് വാങ്ങല്ണ്ട്
ഡ്രസ്സ് ഒക്കെ എടുക്കറുണ്ടോ കുപ്പായം ഇതൊക്കെ അതെല്ലേ, ഞാൻ കുട്ടികൾക്ക് അങ്ങനെ എടുക്കാറില്ല, നമ്മക്ക് എന്തെലൊക്കെ വാങ്ങും കുട്ടികൾക്ക് എടുക്കു ഡ്രെസ് ഡ്രസ്സ് ഒന്നും അങ്ങനെ എടുക്കല്ലേ, ഇല്ല മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ
ആ, ഞാൻ ഇപ്പോ എന്താ കുട്ടിക്ക് രണ്ട് ഉടുപ്പ് എടുത്തുണ്ടായിരുന്നു അതേപോലെ ഇങ്ങനെ ഇപ്പൊ കൊറ കൊടുക്കല് തുടങ്ങിയ അപ്പൊ അതിന് പാത്രം ഇ ണ്ടാവല്ലോ സിൽകൺ ടൈപ്പോ ട്രെൻറ് ആണല്ലേ പ പാത്രങ്ങള്
ആ അതൊക്കെ അങ്ങനത്തെ ഇതൊക്കെ അവർക്കുള്ള പിന്നെ പിന്നെ വീട്ടിൽ ലേക്കുള്ള ആവശ്യത്തിനുള്ള ഓരോ പാത്രങ്ങള്
ആ, അങ്ങനെയൊക്കെ ഞാനും വാങ്ങീണ്ട്
ഉം പക്ഷെ നമ്മക്കുള്ളതൊക്കെ വാങ്ങുട്ട ചുരിദാറ്
ആ ഞാൻ എനിക്ക് ഇതുവരെ വാ ഇതുവരെ വാങ്ങിട്ടില്ല ഓൾക്ക് ഇപ്പൊ രണ്ട് ഉടുപ്പ് വാങ്ങി
ആ, ഇത് ഇവർക്ക് വാങ്ങുമ്പോ എന്താ ച്ചാല് എ ഇത്പാകവില്ലേ ലൂസ് അവൊ ഇപ്പം വയസ് കറക്ട് കൊടുത്താൽ ലൂസ്ആവോ അങ്ങനത്തൊക്കെ പിന്നെ തുണിയൊക്കെ എങ്ങനെയാവും പിന്നെ നമ്മളെപ്പോഴും ആ നമ്മളെപ്പളും ഇവർക്ക് വാങ്ങുബോൾ ഏറ്റവും നല്ല നൊക്കി ലെ വാങ്ങ അപ്പ നമമക്ക് ആ നമക്ക് കുറച്ച് നമക്ക് ആ ആ നമുക്ക് കൊറച്ച് വില കുറഞ്ഞാലും കൊഴപ്പല്ല്യ പോയിട്ടേ വാങ്ങള്ളൂ
പ്രത്യക ഒരു ഒ ഒലതായിട്ടുള്ള ഐറ്റംസ്
ആ നല്ലതന്നെ ഉണ്ടാവും എന്നുള്ളോരു ഇതിൽ കാരണം നമ്മൾ നേരേ അങ്ങട്ടല്ലേ പോവ അപ്പൊ അത് കാരണം ഇവർക്ക് ആഹ് പിന്നെ നമ്മള് ഇവരെ കൊണ്ടൊയിട്ട് തന്നെല്ലേ വാങ്ങ അപ്പം പിന്നെ അവർക്ക് പാകത്തിനുള്ളത് കിട്ടും ചെയ്യും ഉപകാരം ന്ത നമുക്ക് സെർച്ച് ചെയ്ത് ഇങ്ങനെ നൊക്കിഇട്ക്കാൻ പറ്റും പിന്നെ മാത്രല്ല നമുക്ക് എന്തെങ്കിലും സാധനം വങ്ങണം അതാണിപ്പോൾ ഇതിൽ നല്ലൊരു ഒരു ഗുണായിട്ടുള്ളൊരു കാര്യം ഉം ഒരു എന്താ പറ ഇതിനൊരു അടിമ ആവുന്നത് പൊലെഒരൊന്ന് ന്നൊക്യൊണ്ടിരിക്കും ആ
ആ
ആ ഞാൻ പിന്നെ ഇൻക്ക് വണ്ടിയൊടിക്കാൻ അറിനൊട് പിന്നെ ആ രാവിലെ പൊവ ആ ഇങ്ങനെ പോവാനും വരാനൊക്കെ ആ ആ അപ്പൊ ആഅപ്പൊ താല്പര്യംണ്ടങ്ങനെ വണ്ടിയോട്
ആ താല്പര്യൊക്കെണ്ട് പ ആള് നാട്ടിലില്ലേ ആ ണ്ട് ഇവിടെണ്ട് ആള് നാട്ടിലില്ലല്ലോ അപ്പൊ
ആഹ് ള്ളപ്പോൊ പഠിക്കാലോ ആ നല്ലാതറിഞ്ഞി എന ആളില്ലാത്തപ്പോ നമക്ക് എവിടേക്കേലും പൊ പോവാനൊക്കെ നല്ലതല്ലേ ആആ അതന് അടുത്തക്ക് പോവാനാണെങ്കിലും പെട്ടെന്ന് ഒന്ന് ന്നൊക്കെ വ ഇതായി കഴിഞ്ഞ ഉണ്ണിനെട്ടൊന്ന് ഡോക്ടർത്ത്പോവാനെങ്കിലും അവരെ ഫ്രണ്ട് കിട്ടീട്ടാ ഇപ്പൊപ്പിന്നെങ്ങനെ ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ പ കുട്ട്യാളെ നമ്മളൾ ഒപ്പ ഇരുത്തഒരു ബെൽറ്റ് ബെൽറ്റ് പോലത്തെ ഒരു സാരി സ ആ ചവരെ മേത്തിട്ടിട്ട് നമ്മൾ ആ അങ്ങനത്തൊക്കെ അപ്പൊതൊക്കെ യൂസ് ചെയ്യണെങ്കിൽ കുട്ടികളായിട്ട് നമുക്ക് എങ്ങട്ടെങ്കിലും പോവുവൊക്കെ ചെയ്യാം ആ എടുത്തക്കൊക്കെ വല്ലിയ എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ പോവാന് നമുക്ക് സുഖാണ് പിന്നെ
എന്നിട്ട് പാ ള്ഉറങ്ങാ
ആഇപ്പൊ ഉറങ്ങ കൊറ ഈ നേരത്ത് കൊറേച്ചരം ഉറങ്ങും രാത്രി ഉറങ്ങാ ഒരുപാട് വൈകും
ആഇവിടെയാണ് ആൾ കൊഴപ്പൊന്നുല്ല ഇന്റെ ഒപ്പം കിടന്നേ ഉറങ്ങോള്ളൂ ആദ്യൊക്ക
ആ ഇവന് തൊട്ടിലാണ് പകല് ഉറങ്ങും അല്ലാത്തപ്പോ ഇപ്പ ഈ രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോ നമ്മൾ ഈ പാലൂടി മാറ്റിയാപ്പഴേ എന്താണ് അപ്പൊ പിന്നെ ആഅപ്പത്തെ ഉറങ്ങാനുള്ള ഒരു ഇതുണ്ടാവൂലോ അവര് ആ ഒ ഒരു ഇതിലിങ്ങനെ പാല് കുടിച്ച് ഉറങ്ങിയിട്ടുള്ള ഒരു ശീലത്തി ഇങ്ങനെ വ പോകുന്നൊരു സമയത്ത് ആഇപ്പോ പകല് ഉറങ്ങണ ആ അപ്പൊ പകല ഉറങ്ങണെങ്കി തൊട്ടിലൊന്നുഇങ്ങനെട്ടാ മുട്ട്യാലേ ഉറങ്ങു പിന്നെ രാത്രി ഉറങ്ങി കിട്ടാൻ കുറച്ചു പണിയ അപ്പൊ ഞാൻ തൊട്ടിലി കെടതൂല്ലല്ലോ അപ്പ കളി തന്നെ ലൈറ്റ് ഒക്കെ ഓഫ്‌ ആക്യാലും കുറെ നേരം കളിക്കും പിന്നെ എപ്പോഴാ അവങ്ങടന്ന് ഉറങ്ങണ ഞാന അറിയൊന്നില്ല ഞാനങ്‌ ഉറങ്ങും അങ്ങനക്കെ അല്ല നമ്മക്ക് എത്ര നേര നമ്മള ങ്ങനെ ഉറങ്ങാതിരിക്ക പിന്നെ നമ്മലോറങിട്ടൊക്കെ ഉണ്ടാർന്ന് പിന്നെ നമ്മൾഓോ കഴി എണീറ്റാ ചെലപ്പോ കാ ലിന്റെടിയിലക്കെടുക്കണ്ടാവും എവിടെ
ആ ഇവള് ചെലപ്പോ കമീന്നൊക്കെ അങ്ങനെ കിടന്ന ഉറങ്ങിണ്ടാവും പേടി യാണ് ഇവള് പൊതപ്പൊക്കെ എടുത്ത് മുഖത്ത്ടും അങ്ങനെയൊക്കെ ചെയ്യാണ് ഈ പ്രായ ഇങ്ങ നെ ആവുമ്പോ പേടിയാണ്
ആഉരുണ്ടു പോവണതും ഒക്കെതന്നെ ചെ ലപ്പോ തല എവിടേലുംചെന്ന് മുട്ടും അവനി ങ്ങനെ ഉ രുണ്ടി
ഇപ്പൊ തൊട്ടിലിടാനും പേടിയാണ് തൊട്ടിലിടുമ്പോ കുതിച്ച്കുതിച്ച് മേല പോയണ്ട് തല ഉണ്ടാവും പൊറത്ത് അങ്ങനെപ്പോ കൊറച്ചീസായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ആയി അപ്പോഴക്കെ പേടിയാ നമ്മള ഉറക്കത്തി പെട്ടാലും പണിയാണെ അതെ നമ്മളറിയില്ല
ഇത് പി നമ്മളിപ്പോ കട്ടിൽമേ കട്ടിലാണെങ്കിൽ നമ്മള് മുട്ടി ല് കെടുത്തിയാലും അരികിൽ കടുത്തിയാലും ഇവര് നീങ്ങി നീങ്ങി നമ്മുടെ കാലിന്റെ അടുത്ത് വന്ന്ണ്ട് കാലിന്റെ അടുത്തൊക്കെ വന്ന കിടന്നാലും പുറത്തൊക്ക് വരുന്നല്ലേ അപ്പതൊക്കെ പേടി തന്ന ശെരിക്കും ആ പിന്നെന്ന്ച്ചാല് നമ്മുക്ക് ആകെ കിട്ടുന്നവര് ഉ റങ്ങാൻ കിട്ടണ സമയ ക്ഷീണം ഉണ്ടാവും വീട്ടിലത്തെ പണിയാ അപ്പൊ നമ്മളെ ബോധല്ലാണ്ടാവും നമ്മള ഉറങ്ങണ്ടാവാ ഞാൻ താഴെ കെടക്കാഅത് കാരണം ആ താഴെ കെടുക്കാ ചെയ്യ ആഎന്താണ് അല്ലെങ്കിൽ ഇവര് ശരിയാവൂില്ലേ
അ കട്ടിലാണെങ്കിൽ എടങേ റ് തന്നെയാണ് അവര് വീണ് എന്തെങ്കിലും ചെയ്താ അപ്പളും ഞമ്മക്ക്ന്നെ തരാൻ കേണ്ട്
താഴെ ഞാന് താഴെ കെ ടുക്ക ആ് നമ്മള് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് അപ്പൊ ഞാൻ താഴെ ഇപ്പോവി രി ച്ചക്ക് താഴെ കിട
ഞാനി ഇപ്പോ തണുപ്പൊക്കെ തന്നെയാണ് ന്നാലും താഴ ന്നെ കടക്കല് കുറെ ആയിട്ട്
ആ അതന്നെ അതാ വുമ്പോ നമുക്ക് വേറെ പേടിയൊന്നുല്ല ഒരു ഉരുണ്ട് പോയത് നിലത്തന്നെല്ലേ അപ്പൊ പിന്നെ പേടില്ല
അരില്ല ഇപ്പൊ അങ്ങനെ കൊറെ ആായിട്ട് ഇപ്പ ഞാന
ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങീല്ലേ
ആഹ കോർ ആഹ കോറ കൊടുക്കലണ്ട്പ്പൊ ആ അത് ഫസ്റ്റ് ടൈം ഒരു ക്ക് സർല്ലാക്ക് കൊടുത്ത
ആ തുടക്കത്തിൽ കൊടുത്തോ അപ്പൊ പിന്നെ വേറെ എന്തേലും കഴിക്കാൻ കൂട്ടാക്ക്ണ്ടാ
ആഹ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ആ ആ കൊഴപ്പൊന്നുമുമില്ല കോറ കൊടുത്ത്പ്പോ കഴിക്കണൊക്കെ ഇണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല
അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചി ട്ട് ടേസ്റ്റ് പിടിച്ച പിന്നെ നമ്മള് സാധതൊന്നും പ അ അതിന് നല്ല ടെസ്റ്റില്ലേ ഫ്ലവേർന് മ്മ് ഓരോ നിന്റെ ആ മധുരം മാത്രല്ല പിന്നെ ഓരോ ഇത്ണ്ടാവൂലേ ചിലെ ആ ആ ചിലെ അത് നല്ല വാനില അങ്ങനത്തെ ഇതുണ്ടാവും പിന്നെ ആ ചിലത് നല്ല ഈത്തപ്പഴം അങ്ങനത്തെ ഓരോന്നിനെ പക്ഷെ ന കൊഴപ്പൊന്നൂല്ല്യ ആ ചെല ചെ ലേര് എന്താച്ചാല് ഒന്നും കഴിക്ക കഴിക്കാത്ത കുട്ടികൾക്കാണ് നമ്മൾ മറ്റുള്ളതൊന്നും കൊടുത്തിട്ട് കഴിക്കാത്തവർക്ക് കൊടുക്കും ഇത് ആ കൊ മറ്റുള്ളതൊക്കെ കഴി ക്കാണ് അപ്പൊ നിങ്ങള് പൊടിയൊക്കെ ഉണ്ടാക്കാ ണോ ചെയ്യാ
എന്റെ ആ കോറപ്പൊടി ങ്ങനെ കോറ വാങ്ങീട്ട് വെള്ളത്തിലിട്ടരച്ചിട്ട് കോറ മുക്താരി അറിയോ അങ്ങനെ ആ സാ ആ ഇപ്പൊ അതാ കൊടുക്കല്
രാഗി റാഗി പറയണതല്ലെ ആ ആ ആ ആ ആ കൊ അപ്പൊ ആ എന്ന് വച്ചാ വെള്ളത്തിലിട്ട് കുതിർത്തീട്ട്
പിന്നെ ആ ആ അടിച്ച് മി
ആ എന്നിട്ട് അയിന്റെ പാല് മാത്രം എടുക്കുവല്ലേ ആ ആ അത് അങ്ങനെ ഞാനും കുട്ടിക്കൊടുത്തിനി പക്ഷെ കൊറച്ച് കഴിയുമ്പോത് പൊടിച്ചിട്ട് ഫുള്ള് ഒണക്കി പൊടിച്ചിട്ട് ബ്ലാ ലാക്ക് കളറാവൂല്ലേ അപ്പൊ ഇവ തീര കഴിക്കൂല അപ്പൊര് തീരെ ക
ആ ഇത് വെള്ളം പാർന്നാ അടി എന്താ അടില് ഇത് നിക്കൂലോ
ആ പാല് പോലെ ആമ്പോ ആ കൊഴപ്പല്ല്യ അപ്പ നല്ല ക്രീമി ആയിട്ട്ണ്ടാവും നല്ലൊരു ആ അപ്പവര് പിന്നേം കഴിക്കും ഇഷ്ടണ്ടാവും മറ്റത് പൊടിച്ചിട്ട് ഉപയോഗിക്കുമ്പോ തീരെ അവര് കഴിക്കില്ല കാരണം അത് വാം ഉമി വരുന്ന കാരണം ആ അത് പത്ത് മിൻറ്റ് ആയി ഇനികട്ടാക്കാലേ ആ ആ ആ ആ